ഹലോ
ആ എന്തെടുക്കുമായിരുന്നു
ഏ് ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുവായിരുന്നു
ആ ഫുഡൊക്കെ കഴിച്ചോ
ആഹ എന്തായിരുന്നു സ്പെഷ്യൽ എന്തായിരുന്നു
സ്പെഷ്യല് ബിരിയാണി ഉണ്ടായിരുന്നു
ആഹ് ഉണ്ടാക്കിയതോ ഓർഡർ ചെയ്തോ വാങ്ങിതോ
അല്ല ഉണ്ടാക്കിയത്
ഉം പിന്നെന്നാ വിശേഷം
വിശേഷം ചുമ്മാ നല്ല വിശേഷം ബിരിയാണി ഒക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നു
ഉം മഴയുണ്ടോ
ഏ ഇന്നലെ ഉണ്ടായിന്ന് ഇന്ന് മൂടലുണ്ട് പെയ്യോന്ന് അറിയത്തില്ല
മ്ഹ് പിന്നെ സ്കൂൾ അടച്ചിട്ട് ടൂറൊന്നും പോയില്ലേ
ആഹ് പോയി
ഉ എവിടെയാ പോയത്
ഞങ്ങള് കുമരകം
ആഹ് സ്റ്റേ ചെയ്തോ അതോ പോയി വന്നോ
എന്ത് കേട്ടില്ല
സ്റ്റേ ചെയ്തോ അതോ പോയിട്ട് വന്നാ
ആ രണ്ട് ദിവസം നിന്ന്
മ്ഹ് ആ പിന്നെ സ്കൂളൊക്കെ തുറക്കാറായല്ലോ അല്ലെ
ആഹ് സ്കൂളൊക്കെ തുറക്കാറായി
ഉം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയോ
ആഹ് സാധനം പകുതി മേടിച്ച് ഇനി കുറച്ചും കൂടെ മേടിക്കണം
മ്ഹ് പിന്നെ ഓൺലൈൻ ആയിട്ടാണോ ബാഗ്ക്കെ വാങ്ങുന്നത് അതോ ഷോപ്പിൽ നിന്ന് വാങ്ങോ
അല്ല ഷോപ്പിൽ നിന്ന് മേടിക്കുന്നു
ഉം. ഉം പിന്നേ ബുക്സൊക്കെ വാങ്ങ്യാ?
ആഹ് മേടിച്ച് ഇനി കൊറച്ച് പെൻസില് കൊടേ അതൊക്കെ മേടിക്കണം.
ആഹ് ഇനീയുണ്ടല്ലോ ദിവസങ്ങളല്ലേ.
ആഹ്.
ഉം വീട്ടിൽ എന്തേലും കൃഷിയോ അങ്ങൻതെ എന്തെങ്കിലോണ്ടോ? ഒണ്ട് എന്താ ഒള്ളത് കൃഷി?
കോവയ്ക്കാ ഒണ്ട്
ഉം.
പിന്നേ പയറൊണ്ട്
ആഹ് ആഹ് വീട്ട്ലേക്ക് അത്യാവശ്യം പാ പാകം ചെയ്യാനുള്ളതൊക്കെ കിട്ടുവല്ലേ നമ്മുക്ക് തന്നെ ഉപയോഗിക്കാനുള്ള
ആഹ് വെഷവൊന്നും അടിക്ക്യാത്ത
ആഹ് അത് തന്നെ അതല്ലേ നല്ലതല്ലേ നമ്മുടെ ആരോഗ്യത്തിന്
ആഹ്.
ഉം. പിന്നേ വേറെന്താണ് പര്പാടി?
വേറെ
മാവ് മാവൊണ്ടോ വീട്ടില് മാങ്ങ?
മാങ്ങ ആഹ് ഉണ്ട്.
ഒണ്ട് പൊറത്ത് കൊടുക്കുവോ അതോ സ്വന്തായിട്ട് കഴിക്കാനുള്ളതേള്ളോ?
ആഹ് ഞങ്ങള് പറിക്ക് ഇവടെ വല ഇട്ട് വെച്ചിട്ട്ണ്ടേ
ആഹ് ആഹ് ഒന്ന് കിളികളൊന്നും കൊത്താണ്ടിരിക്കാനായിരിക്കും ലേ
ആഹ്. പറിക്കും എടയ്ക്ക് പറിക്കും, പഴ്ക്കുമ്പം.
പഴുക്ക് ആഹ് പഴുപ്പിക്കാൻ ല്ലേ
പഴ്പ്പിക്കും.
ഉം. പിന്നേ വേറെന്താണ്?
വേറെ ഒന്നുല്ല ഇനി
ഉം ഇഞ്ഞി എന്താ പര്പാടി ഊണൊക്കെ കഴിഞ്ഞ് കെടക്കുവോ?
ആഹ് കെട ഉം കൊറച്ച് കയ്യ്മ്പോ കെടക്കും.
ഉം
ഇപ്പം കഴിച്ച് കഴ്ഞ്ഞ്ട്ട് ചുമ്മാ ഇരിക്കുന്നു.
ആഹ്.
ഊണൊക്കെ കഴിച്ചോ?
ആഹ് കഴിച്ച് ഇപ്പ കഴിച്ചതേ ഉള്ളൂ. നമുക്ക് സാധാ ചോറും കറിയോള്ളൂ ഇന്ന് ഉം. ഇന്നലെയൊക്കെ ഉണ്ടായിര്ന്ന് എറച്ചിം മീനൊക്കെ ഇന്ന് സാദാ വെജിറ്റേറിയൻ ഊണായിര്ന്ന്.
ആഹ് ഞങ്ങ് ഞങ്ങക്ക് ഇന്നലെ ചോറായിര്ന്ന് ഇന്ന് പിന്നെ ബിരിയാണി വെച്ച്.
ഉം ആഹ് നേരാ ഞായറാഴ്ചയാവുമ്പോ എന്തേലു ഒക്കെ
ആഹ് ഞായറാഴ്ച ഞങ്ങള് സ്പെഷ്യല് ഹ് ഒണ്ടാക്കോ അല്ലെങ്ങി മേടിക്കൊക്കെ ചെയ്യും.
ഉം. അത് നല്ല കാര്യാ അല്ലേ ഒരു ദെവസവെങ്കിലും അവധി.
ആഹ് ഒരൂസം വേറെ ഇങ്ങനെ തിന്നുന്നേല്ലേ വെറൈറ്റി
ഉം. പിന്നെ വേറെന്താണ് പൊറത്തേക്കൊന്നും പോയില്ലേ
ഇല്ല പോയില്ല
ഉം വൈന്നേരം ഇറങ്ങുവോ എന്തെലും സ്നാക്സ് അങ്ങനത്തെ എന്തേലും ഉണ്ടാക്കോ വീട്ടില്
ആഹ് സ്നാക്സ് ഉണ്ടാക്കും ഇടക്ക് ഇങ്ങനെ വൈകുന്നേരം തിന്നാൻ വേണ്ടി ഉണ്ടാക്കും
ആഹ് എന്താ എൻ എന്തെങ്ങിലും എന്താ ഉണ്ടാക്കുന്നേ
ഇഹ് കപ്പ് കേക്ക് ഉണ്ടാക്കും
ആഹ് ഓവനുണ്ടോ അതോ അല്ലാതെ ബിരിയാണി പോട്ടില്
അല്ല ഓവനിൽ ഉണ്ടാക്കും
ആഹ് പ്പൊ കൊടുക്കുവോഴ് സെയിൽ ചെയ്യാറുണ്ടോ
ആഹ് എടയ്ക്കുണ്ട് എടക്ക് ഇങ്ങനെ ഓർഡർ ഒക്കെ കിട്ടും
എഹ്
ഡോണറ്റിലും ഇങ്ങൻത്തെക്കെ ഉണ്ടാക്കും
ഉം ഇപ്പം സ്വന്തായിട്ട് പൈസ സമ്പാദിക്കുന്നുണ്ട്
ആഹ് ഉണ്ട്
പിന്നെ
വേറെ എന്തേലും പരിപാടി ഉണ്ടോ
എനിക്ക് കാ തയ്ക്കും ഉംഹ് സ്വന്തായിട്ടും ആഹ് സ്വന്തായിട്ടും തയ്ക്കും പിന്നെ അത്യാവശ്യം ആഹ് സ്റ്റിച്ച്
അതും എന്താ ആർക്കെങ്കിലും തയ്ച്ച് കൊടുക്കോ
ആഹ് കൊടുക്കും വീടിനടുത്തുള്ള ആരെങ്കിലു ഒക്കെ ഇങ്ങനെ വരുമ്പഴേ.
ആഹ്
ഉം ഇന്നെ തയ്ച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് സ്വന്തായിട്ടും. എന്തേലും ഒരു പരിപാടി ഉള്ളത് നല്ലെല്ലേ അയിന് കാശ് അത്യാവശ്യം ഉം ഇപ്പ ഇപ്പം ന് സ്റ്റിച്ചിങ്ങിനൊക്കെ ഭയങ്കര ചാർജല്ലേ പൊറ്ത്ത് അവിടെക്കെ എങ്ങനെയുണ്ട്. ഒരു ഇഹ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നേന് എന്താ ചാർജ് ഇവിടെ അഞ്ഞൂറാ.
ആഹ് ഇവിടെ അഞ്ഞൂ ആഹ് ഞാ ഇങ്ങനെ കൊടുത്തിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ
ആഹ് തന്നെത് സ്റ്റിച്ച്. ആഹ് റെഡിമെയ്ഡ് ഉം ഉം ഉം ഇവിടെ ഭയങ്കര ചാർജാ കടകള്ലാണെങ്കി അറുനൂറ് ആവൂള് അവര് പറയുന്ന റേയ്റ്റ് നമ്മള് കൊടുക്കണം
ആഹ് ഓക്കെ അല്ല അപ്പം എന്താ ഒരു മാസം എത്ര റുവ കിട്ടും.
അങ്ങനെ അഹ് ഒരു മാസത്തെ ഇത്ര ഇതൊന്നുല്ല. പിന്നെ നമ്മുക്ക് അങ്ങനെ ഹ് പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ഇരുന്ന് ഇതുള്ള തയ്യലല്ലല്ലോ ക്ക് നമ്മുടെ വീട്ടിലെ പരിപാടി കഴിഞ്ഞിട്ട് അത്യാവശ്യം
ആഹ് എപ്പഴും കിട്ടോ അതാ എടയ്ക്കോ
ആഹ് ഒരാഴ്ച ഒന്ന് രണ്ട് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കാണും.
ആഹ് ഇന്ന് ഉണ്ടോ
ഇല്ല ഇല്ല ഞാ ഇപ്പൊക്ക ചെയ് ഇടക്കിനി കല്യാണത്തിന്റെ. അഹ് വീടിനടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നേ അപ്പം. അവർക്ക് വേണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്നു. റെഡിമേഡ് ചുരിദാറിന്റെ കൈ വാ പിടിപ്പിച്ച് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പൊ ഓടറേഷനൊക്കെ പയങ്കര ചാർജാ. ഇവിടെ നൂറുവ നൂറ്റി അമ്പത് രൂവക്കെ ഓൾഡ്രെഷന് മേടിക്കുന്നത് അപ അങ്ങനെയൊക്കെ വാങ്ങുമ്പം നല്ല ഇത് ചാർജ് മേടിക്കും നൂറ്റമ്പത് രൂവ ഇരുന്നൂറുവ ഒക്ക്‌ ഓൾഡ്രെഷനാവും ഒരു ചുരിദാർ മൊത്തം എന്താ റെഡിമെയഡ് എടുക്കുന്ന ചെലർ ക്കെ ഇഹ് അഹ് അതിന് ഇതാകുകേല സൂട്ട് ആകുകേല അപ്പം നമ്മുടെ അടുത്ത് കൊണ്ടുവരും. അപ്പം മൊത്തം അഴിച്ച് അതിന് ഓൾട്ടറേഷൻ ചെയ്ത് കൊടുക്കുന്നേന് ഹ് തയൽക്കൂലിയുടെ പകുതി ചാർജ് വാങ്ങാ. ഇരുനൂറ്റി അമ്പത് രൂവ വാങ്ങും. തയൽക്കൂലി അഞ്ഞൂറ് രൂവണെങ്കിൽ ഇരുന്നൂറ്റിമ്പത് നമുക്ക അത്യാവശ്യം ഒരു മാസം ഒരു രണ്ടായിരം രൂവ ഒക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കെ കിട്ടും. മതിയല്ലോ നമ്മൾ വീട്ടി ചുമ്മാ ഇരിക്കല്ലേ അപ്പം
ആഹ് നല്ല സ്റ്റിച്ചിങ് ഒക്കെ പിന്നെ നമുക്ക് എടയ്ക്ക് കിട്ടുന്ന കൊണ്ട് കൊഴപ്പ ഇല്ല
അത് തന്നെ അല്ല നമ്മൾ നമ്മൾ മുതൽ മുടക്കി ചെയ്യുന്നതല്ലല്ലോ
ആഹ്
നമ്മക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ത്തി നമ്മുടെ വീട്ടില് കാണും അപ്പം അത് ഉപയോഗിച്ച് നമ്മൾ വേറെ എഹ് ചള്ളായി പോകുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ
ആഹ്
ഇന്ന് ഓർഡർ ഉണ്ടായിരുന്നു
ആഹ് കേക്കിന് ല്ലേ
ആഹ്
ഉം എടെ ഡെയ്ലി ഇത്രണൊക്കെ ഉണ്ടാക്കും കപ്പ് കേക്കും ഡോണറ്റ് ഒക്കെ
ഡോണറ്റ് അങ്ങനെല്ല ഏഹ് ഒരു പത്തെണ്ണം
അഹ് കാ നമ്മുടെ വീ ഉം അതായത് ബന്ധുക്കളൊക്കെ ഓർഡർ ചെയ്യുന്നായിരിക്കുല്ലേ
ആഹ് അവരും പിന്നെ അയ്ൽവകത്തുള്ള മെമ്പേഴ്സ്ക്കെ കിട്ടും അവരൊക്കെ ഓർഡറെയ്യും
അഹ് കുട്ടികളൊക്കെ വീട്ടിൽ നിക്കുമ്പോം അത്യാവശ്യം നമുക്ക് ന്തീലൊക്കെ അറിഞ്ഞിരിക്കുമ്പം നല്ലതല്ലേ അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാല്ലോ നമുക്ക് പുറത്തുന്നൊക്കെ വാങ്ങിക്കുമ്പം പ്പം എത്ര ദിവസത്തെ പഴക്കമായ സാധനങ്ങൾ കൊണ്ടാ ഉണ്ടാക്കുന്നെന്ന അല്ല അത്ണ്ടാ ചെയ്യുമ്പോ എത്ര ദിവസ ആയിരുന്നുന്ന് നമുക്ക് പറയാൻ പറ്റുല്ലലോ
ഇല്ല ഇല്ല
ഉം ഉം അഹ് നല്ല നല്ല കാര്യമാ അങ്ങനെയൊക്കെ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുന്നത്
ആഹ് കുട്ടികൾക്ക് ഉണ്ടാക്കിടുക്കും
ഉം നല്ലേവര് ഡെലിവറിയ്യാൻ സമ്മയ്ക്കുല്ലോല്ലോ ഉണ്ടാക്കുന്ന സാധനങ്ങൾ
ഉം ഇല്ല ഇല്ല അവര് തരുവോ തരുവൊന്ന് ചോയ് ക്കു
ഉം ൻട് കൊടുക്കാറുണ്ടോ കുട്ടികൾക്ക് അല്ല ഈ ഡെലിവറിയ്യുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കി കഴിയു മക്കക്കുള്ളത് ഉണ്ടാക്കോ അയ്ന്റെ കൂട്ടത്തിൽ
അല്ല അങ്ങനെ ഉണ്ടാക്കല്ല അയ്ന്റെ ബാക്കി വരുവല്ലോ
ആഹ് ആഹ്
കറക്റ്റ് ഇങ്ങനെ എണ്ണ എടുക്കുമ്പോ ആ സമയത്ത് ചിലപ്പോ കിട്ടുകല്ലായിരിക്കും
ഓഹ് ഒഹ് വല്ലപ്പുഴൊക്കെ ആഹ് വല്ലപ്പുഴൊക്കെ കൊടുത്താൽ മതിയല്ലോ ഇന്നും
ഉം അവര് ചോദിക്കു ഒരെണ്ണം ഉണ്ടാക്കാവോന്നൊക്കെ
ഉം
ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കുമ്പോം കൊടുക്കും
ഉം എന്തെങ്കിലും സ്വയം ഏഹ് സമ്പാദിക്കുന്ന ഒരു ഒഹ് ജോലിയുള്ളത് നല്ലതല്ലേ നമ്മക്ക് അത്യാവശ്യം പൈസ കയ്യില്
ആഹ് ഇൻക്ക് അറിയാം കൊറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ആഹ്
ഉം ന്നിട്ട് ആഹ് സ്വന്തായിട്ട് സ്റ്റിച്ച് ചെയ്യോ അതോ ഏഹ്
ഇല്ല ആർക്കും ഇങ്ങനെ കൊടുക്കസീ റ്റിച്ചീത് കൊടുക്കത്തില്ല തന്നെ പെന്നെ സ്റ്റിച്ച് നമ്മുടെ ചെറുതായിട്ട് കീറിയതൊക്കെ
ആ അതേ ഉള്ളൂ
ഉം നന്നായിട്ടൊന്നും തയ്ക്കാ അറിയത്തില്ല ഈ
ആ
ഈ കീറിയതൊക്കെ ഇങ്ങനെ
ആ നമ്മുടെ തന്നെ സൊ വീട്ടിലുള്ള സാധനങ്ങള് അല്ലെ അത് നല്ല കാര്യമാ അതൊന്ന് പ്പൊ ആർക്കും പുറത്തേക്ക് കൊണ്ടേ കൊടുക്കാനൊന്നും പറ്റികേലല്ലോ
അതിന് തന്നെയാകും അമ്പത് മുപ്പതൊക്കെ
അത് തന്നെ അതൊക്കെ കുറഞ്ഞ ചാർജാ ഈ ചി ഇങ്ങനെ
പിന്നെ അവരെ ഇങ്ങനെ ചെറുത ചെറുതൊക്കെ കൊടുക്കുമ്പോ നമുക്ക് എന്തോ പോലെയല്ലേ
അത് തന്നെ ഉം എന്നാ വേറെന്നുല്ലാട്ടോ എന്നാ ശരി എന്നാ വെക്കട്ടെ
ആ എന്നാ ഓക്കെ ഓക്കെ ശരി